ഹലോ
ആഹ എന്തൊക്കെയ വർത്താനം
എന്താല്ല വർത്താനം
തിരുമ്പലും കുളിയും
ആഹ് കുളിയക്കെ കയിഞ്ഞ് ഇതാ അവിടെ ങ്ങനെ കടക്കുനു
ഭക്ഷണം കഴിച്ചോ
ഉം ഭക്ഷണം കഴിച്ചു ഭക്ഷണം പതുപായിനോന്നനിക്ക് പത്തര കാമ കഴിച്ചത്
ഉം എന്താ കൂട്ടാനന്ന്
കൂട്ടാനന്ന് ചിക്കന് ണ്ട് കുമ്പളങ്ങ കറിയുണ്ട്
ആഹ്
ഉം ഇന്നൊരു ഗസ്റ്റ് വന്നീനു എന്റെ താത്തിയും മോളും അങ്ങനെ അവര് പോയി ഓര് രാവിലെ ഏഹ് അവിടുന്ന് പോന്നതാ പത്തര ആയപ്പ ഇവിടെ എത്തിക്കണ് ഒര് ഉച്ച ട്ട് പോണു പോണുള്ളന്ന പറഞ്ഞീന്നത് പിന്നെ പോയോല് ഇനി നാളെ വരാന്നൊക്കെ പറഞ്ഞ് പോയി നാളെ ഒര് പോകുമ്പോളേ ഇതിലെ പോകുമ്പോളെ ത ക കുട്ടിക്ക് താത്താനെ കുട്ടിക്ക് പോകാൻ തന്നെ പൂതില്ല കുട്ടിനെ കണ്ടിട്ടേ ഉം പിന്നെ ചെറുക്കന് സ്കൂൾക്കും പോയിക്കല്ലേ അപ്പൊ നാളെ വന്നന്ന് മറ്റന്നാ ഒക്ക് ഞാൻ പറഞ്ഞ ജ്ജ് വിരുന്ന് നോർക്കാൻ വാവേണക്ക് രാത്രി വൈകുന്നേരം വരാന്ന് ക്കെ വെറുതാ പറഞ്ഞു പോവ വരൊന്നുവില്ല പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയില്ലേ മൂന്നാളും
എല്ലരും പോയി
ഉം നിങ്ങളെന്താ കഴിച്ചത്
ഞാൻ ചോർന്ന് ആഹ് ഇന്ന് മീൻ വന്നീന് ഇതിലെ മറ്റേ ഓരെ വിളിച്ച് വരുത്തിന്ന്
ഏഹ് എന്താ വാങ്ങിയ മീന് അയില്ലല്ലേ ആഹ് ഞങ്ങൾ മീന് നിങ്ങള് ചെറുകടവ്ന്ന് ഇക്ക് ചെമ്മീൻ കൊണ്ട്നിക്കേനു അത് കൊറെശെ പിന്നെ അങ്ങനെ കുറേശെ ഒരു മൂന്നിസം കൂട്ടി ഒരു കിലോം വാങ്ങിട്ടണ്ടായിരുന്നു ചെമ്മീന് നല്ല വിലയാണ് മുന്നൂറ്റി എമ്പതാ
ആഹ്
അപ്പൊ ഞാൻ ബീഫ്‌ ഒന്നും കൂട്ടൂലല്ലോ അങ്ങനെ എനിക്ക് മാത്രം കൊറച്ച് ഇങ്ങനെ പൊരിച്ച് തരും അങ്ങനെട്ടല പിന്നെ ഒരു ദിവസം അയില കൊടുന്നു പിന്നെ ഒരു ദിവസം മത്തി വാങ്ങി ചെറുകടവില് പോയി വാങ്ങണെ ഞങ്ങക്കെ അങ്ങനെ പോയി വാങ്ങിലാണ് പിന്നെ ചിക്കൻ വിളിച്ചു പറഞ്ഞാൽ വീട്ടിക്കു കൊണ്ടന്നരുവല്ലോ
അതില വരുന്ന ഇതാണ് പച്ചക്കറിടെ വ ഐറ്റങ്ങൾ പിന്നെ വന്നില്ലല്ലേ
ഇല്ലല്ലേ ഇല്ല ഓര വണ്ടി നല്ല കംപ്ലൈയിന്റ് ഉണ്ടാവും എടക്ക് ആക്സിഡന്റ് ആയത് ഇന്നലെ വന്നത്
വേറെന്തെക്കെയാ
വേറെന്താ മയ ഇണ്ട അവ്ടെ
ഇന്ന് വെയിലാണ് രാത്രി ഉണ്ടയിന് ചെറുതായിട്ട്
ആഹ് രാവിലെ ടൈമില് ആഹ്
വേറെന്തേക്കെ ഏഹ്
എങ്ങനെ കേൾക്കുള്ള
വേറെന്തൊക്കെ
വേറെന്താ അങ്ങനെ പോണു
അ
ഉം
കെ എസ് ആർ ടിസി ബസ്സ്ക്ക് ഇന്നലെ താത്തറിയാണ് പെരുന്നമണ്ണക്കോയപ്പോ കെ എസ് ആർ ടിസി ബസ്സ്ക്ക് പെണ്ണുങ്ങളൊക്കെ ഓടി കേറണ്ടത്ര
ഏ ഹെ താത
ഇവടത്ത താത്തയ് ഇന്നലം പെരുന്തൽമണ്ണക്ക് ഒയ്നി ഇന്നോടൊരു ബസ്ന്ന് ഉം ഇറങ്ങി കാട് പെണ്ണ്ങ്ങളൊക്കെ പാടെ ഓട്ണ്ട് കാലക്കാ സ്ഥലല്ല
അത്ര തിരക്കാക്കരം അത്കാത്ത് നിക്കാക്ക അ ടൈമുണ്ടല്ലോ ബസ്സിന്റെ ടൈമ്ണ്ട് ഇന്റീക്ക് വിട്ടന്ന്ക്ക്‌ണ് യെ ആരൊക്കെ ആ ടൈമിന് അനുസരിച്ച്ല്ലാക്കരേ പെണ്ണ്ങ്ങളെയ് ഇന്നാ പൈസ കൊടുക്കണ്ടല്ലോ
ഈ ച്ച് ഞാൻ കൊറേ ച്ചിർച്ച്
ഹലോ അതാണേയ് പിന്നെ ഈ ക്യാഷ് താർട്ടീസി എവിടിം എല്ലോ എല്ലാ സ്റ്റോപ്പുകളിലൊന്നും നിർത്തൂലല്ലോ ഇനി ഇപ്പ നിർത്തുണ്ടോ എന്ന് എനിക്കറിയില്ല
അല്ല ഇക്കണ്ട പെണ്ണുങ്ങളൊ ക്കെ കേറി കഴിഞ്ഞാ നിർത്തണ്ടപ്പത്
അത് ആ ആ അതാണേയ് ഐറ്റ എടങ്ങാറായി
അയ്മല് ഒരു ബോടെഴുതി വെ ച്ച്ക്ക്ണത്രേ എന്ത്ത്താ സ്ത്രീ എ അങ്ങനെ എന്ത്താ ഒരു ബോഡുണ്ട് മുന്നില് അറിഞ്ഞു
അപ്പൊ അയില് വല്ലാതെ ആണുങ്ങള് വല്ലാതെ കേറൂല അഹ് കൊറവാക്കരം ല്ലേ ആണ്ങ്ങൾക് അറിയ പെണ്ണ്ങ്ങള് ഇതില് ത് തിങ്ങിക്കാണ്ട് നിക്കുന്നില്ലത് അപ്പൊ വല്ലാതെ ആണ്ങ്ങള് കേർനി ണ്ടാവൂല അയില് കിട്ടാതൊക്കെ വസ്സ് കിട്ടാതൊക്കെ നിക്കുമ്പോ ഇപ്പോ കേറാന്നല്ലാതെ തയ് പെണ്ണുങ്ങൾക്ക് പിന്നെ എന്താ അറിയോ എന്തൊരു ഇതാണെങ്കിലും ഫ്രീ ആയിട്ടുണ്ട് ന്നറിമ്പോ പിന്നെ എല്ലാരും ഉം പോവോലോ ലോ
പിന്നെയ് അന്റെ എന്നാ ബിന്ദു ബിന്ദു ചേച്ചില്ലെ ആശാവർക്കറ് അഹ് മറ്റേ ഞമ്മളേ ആ ത മെൻസസ്സ്‌ ആവുമ്പോ മെൻസറൽ കപ്പ്ല്ലേ അയിന്റെത് അത് ഇജ്ജ് കൊടുത്തോ
ആഹ് ഞാൻ കൊട്ത്ത്ക്ക്ണ് അത് മുന്താസ് താത്താന്റടുത്ത് കൊണ്ടോയ് കൊടുത്തീന്നു മുന്താസ് താത്ത കൊടുക്കാറഞ്ഞിരുന്നു.
ആ ഞാനവ് വന്നപ്പോ തന്നെ കൊടുത്തീനി ഞാന് ആർക്കൊക്കെ വാണ്ടോച്ചപ്പോ ഇബടെ ആർക്കു മാണ്ടർഞ്ഞു അത് നല്ലതാത്ര ടിയൂസ്
ആഹ് നല്ലതാണ്ത് താത്ത യൂസ് ചെയ്യണ് ണ്ടേ ഇത് ന്റെ താത്ത വാ വാങ്ങ്ണീന് തൊള്ളായിര രാണ് ഓള് ആറ് മാസത്തിന് വാ പറ്റണത്രേ അത്.
ആ അത് നല്ല ഇന്റെ അനിയത്തിയൊ ക്കെ യൂസ് ചെയ്യ്ണ് ണ്ട് ഞമ്മളെ ഈ മൻസസാവുമ്പോ ഞമ്മൾ വെക്കൂലേ പിരിയട്‌സ് ആവുമ്പോ ഇത് എന്താണ് പേ അയിലേറെക്ക നല്ലതാത്രേ. അത് വാങ്ങാണേ അയിനുപ്പം നല്ല പൈസ സല്ലെ.
ആണ് തൊള്ളായിരം അറുന്നൂറിന്റെക്കെണ്ടത്രേ പലെ റേ ന്റെ താത്തപ്പോ ഇപ്പൊ കൊർച്ചായിട്ടുള്ളൂ ഓള് ഇപ്പൊ നാല് മാസായിട്ട് ഇപ്പ യൂസ്യ്യുന്നുണ്ട് പറഞ്ഞു ന്നോടെ.
ഉം ഇന്റെ അൻജത്തിക്കെ പറഞ്ഞു നല്ല ഇതുണ്ട് മാണെങ്കി മാങ്ങിക്കോ ഫ്രീ ആയിട്ട് കിട്ടല്ലേറഞ്ഞു ഞാൻ ബിന്ദു ചേച്ചിനോട് പറഞ്ഞു ഇൻക്കൊന്ന് വേണം ഏ
അയിന്റെ പേര് ബിന്ദു ആണ്ലേ ബിന്ദു ന്ദു ആണ്ലേ ഞാൻ ആശാവർക്കർന്നാ സേവാക്കിക്ക്ണത്. പിന്നെ അതേമാതിരി അയ്യായിരം രൂപ കിട്ടണ ഒരു ത്ണ്ടല്ലോ പദ്ധതി ഇൻക്ക് രണ്ടാമത് പെൺകുഞ്ഞാണെങ്കില് അയിന് ഞാന് കൊടു ത്ത് പിന്നെ ഇവിടെ കൊടുന്നച്ച്‌ക്ക്ണ് നമ്മുടെ അക്കൗണ്ടിലെ കോപ്പിയും ആധാറും കോപ്പിയും ക്കെ വാണംന്ന് പറഞ്ഞപ്പളെ അന്നാ ബിന്ദു ചേ
അയിനീ എണീറ്റിട്ടൊക്കെ കൊടുത്താ മതി ആക്കം പോലെ കൊടുത്താ മതി വത്തപ്പാടന്നും ന്നില്ല.
ഏ ആ പെണ്ണ് പറഞ്ഞു നോട് ഇപ്പൊ കൊടുത്താലള്ളൂ കൊറേ കഴിഞ്ഞാലള്ളു കിട്ടാന്ന്.
ഉം ആ അല്ലെ എത്താണ് സൂചി ഒക്കെ ക്കെ എത്താണ് കറക്റ്റില് വെച്ചളോണ്ടു.
ആ നാല്പ്പത്തഞ്ചു ദിവസായാലല്ലേ നാൽപ്പത്തഞ്ചച് ദിവസം കഴിഞ്ഞാലല്ലേ ഇനി ഒരു സൂചി ള്ളത് ഫസ്റ്റ് ഞാൻ ആ ബുക്ക് വായിച്ച നോക്കി
ആ ആന്നെ. ബീ സീ ജി യും തുള്ളി മര്ന്നൊക്കെ കൊടുത്തില്ല അവിടന്ന് ഹോസ് പിറ്റൽ
ആ ബി സി ജി കൊടുത്ക്ക്ണ് തുള്ളി മരന്ന്ടുത്ത് കൊട്ത്തിട്ടുണ്ടാവും ബി സി ജി രണ്ടാ മൂന്നാംതി ആ മൂന്നാംതിയ തോന്നു വെച്ചത്
ആ
ഉ പിന്നെ കേൽവി കേൽവി കേൽവി ടെസ്റ്റ് ചെയതില്ലേ അന്ന്
അല്ലെ ഇപ്പ ഈ പേട ഇതിലേറെ എല്ലരും ഈ കപ്പാത്രം യൂസ് ചെയ്യുന്നതെ പെണ്ണുങ്ങൾക്ക് അത് ഏതാണ് ഒരു പ്രസവം കഴിഞ്ഞവർക്ക്
ആ മീഡിയം ആ മീഡിയം ഉണ്ട് ലാർജ് അങ്ങനെയൊക്കെ ഇണ്ട് അഞ്ഞോട്
അങ്ങനെയാണ്
ആ അപ്പൊനിക്ക് ഏതാ വേണ്ടേ ചോയ്ച്ചു ഞാന് അതിനോട് ഏതാച്ചും കൊടുത്തളിയ
മീഡിയ തന്നെ കാരൻ ഉം
ഉ അങ്ങെ അല്പ്പുണ്ട് എ വവിന്ന്
ആ ഇവിടെ താതാക്കുവണോ ഓയ്ച്ച് ഓല്ക്ക് വണ്ടനർഞ്ഞു പസിനോട് ഞാൻ ചോദിച്ചു അൻക്ക്വാണോയ്ച്ചു ഓല്ക്ക് മണ്ടാർഞ്ഞ്
ആ ഇപ്പൊ എന്താ ഒരു- പാടിന് നമ്മള് നൂറ്റിരുപത് ഉർപ്യ ഇൻക്ക് എന്താ നിനക്ക്ണെങ്കിൽ ഒരു പേട നമ്മള് നൂറ്റി ഇരുപത്ഉർപ്യാന്റെ വാങ്ങിയാല
ഉ ഇൻക്ക്എടി നല്ലോണം അതായതൊണ്ട് ഞാനും എത്താണ് എനിക്കും തന്നെ പേ കയ്യോ ഞങ്ങക്ക് രണ്ടാക്ക് വണ്ടേ
ആഹ ഞാൻ ഇന്റെ താത്ത എന്താ കൊണ്ടരണ്ട വെച്ചപ്പള എല്ലാതും ഇവിടെ ഇണ്ട് പാബറ് ഞാൻ യൂസ് ചെയ്യലില്ലല്ലോ ഇന്നലത്തെ ആ ഞാന് പിന്നെ വിളിക്കണ്ട് ഇങ്ങക്ക് ഫോണ് ഒക്കെപ്പാട ഒരു ഓരോരോ ഇത് അറിയേ പറയണ്ട അത വച്ച വ ക്കെ എന്നന്തവിടെ കൂട്ടാന്
കൂട്ടൻ മീ വാങ്ങിക്കണ്
ആ അയല വാങ്ങീട്ടണ്ട്
കുട്ടികളൊക്കെ എന്താ കൊണ്ട സ്കൂൾ പോകുമ്പോ
അഫലൂന് ഇന്ന് താത്ത സോയാബി പൊരിച്ച കൊടുത്തക്കണ് പിന്നെ ഫ്ലവർ ഉണ്ടഏനി അത് കൊറച്ച് പൊരിച്ചകണ്ട് നിതുമോള കൊണ്ടോയി ചിക്കൻ പൊന്ത പൊടിയും കളറും കോൺഫ്ലവറ ഒക്കെ ഇട്ട് ചിക്കൻ പൊ ചനാരി അയിത്തെ കൊറച്ച് എടുത്തച്ചീനു അതും താണ് സോയാബീനാണ് അഫ്‌ലു കൊണ്ടരിക്കണത്
ആ ആ പിന്നെ ഓന് സ്നാക്സ് കൊണ്ടോണോ
ഇല്ലല്ല ഓന് സ്നാക്സ് ഒന്നും വേണ്ട
ആ അവന്റെ പക്ഷെ പാന്റ് യൂണിഫോമ ഒക്കെ എങ്ങനെ അടി ച്ചത് എങ്ങനെയാ അവനെ കണ്ടില്ലല്ലോ ആരിം
അല്ലേ അടിച്ചത് കൊഴപ്പല്ലേ നീളും ഇതൊക്കെ നല്ലതോണ്ട് അപ്പൊ ഞാനൊന്ന് അടിയന്ന് ഞാനൊന്ന് മടക്കി അടിച്ചു കൊടുത്തു ഫെന്റ് ഞ്ഞി വാണെങ്കിൽ അടുത്തല്ലാം കൂടണിങ്കിൽ ഒന്ന് അയച്ചാ പോരെ
ആ എന്താ എന്ത ചെക്കന് ഫുള് ടൈ റ്റായി ഷർട്ട് അടക്കം വലുപ്പല്ലാതായി
പിന്നെ എത്താണ് ഫാൻറിന്റെ അവിടെ ഒരു ചെറിയൊരു ടെക്ക് ഇട്ട് കൊടുത്തു ഞാന് ഏ ഓന്റെ ബിൽറ്റ്ന്നെ ഓൻക്ക് പറ്റെ ത കിടന്നാരുന്ന ബിൽറ്റ് ഓന്ക് ലൂസാ തീരെ ഇതില്ലാത്തുകൊണ്ട് അരന്ന്
ചന്തി ബാക്ക് ഭാഗംങ്ങട്ടെ ഉണ്ടാവും ചേലെ കുട്ടിയാൾക്ക് കോറവാക്കരം ഇവിടെ ഇന്റെ ചെക്കന് നല്ലോ പിന്നെ ലൂസിലേ അടിച്ചീനുട്ടോ ഒന്നാം ക്ലാസ് പിന്നെ കൊറച്ചൊക്കെ ലൂസ് ഫസ്റ്റ് ഇട്ടപ്പള കിട്ടും പിന്നെ ലാസ്റ്റ് വെച്ച അത് ലാസ്റ്റ് ത്തെ ഒരു മൂന്നാല് മാസം ആയപ്പോന്നെ ഓൻ ടൈറ്റ് ആയി. ഓന് ഭക്ഷണം കഴിച്ച അവിടെ വേദനയാണ് വയറ്ന്നൊക്കെ പറഞ്ഞകണ്. അല്ലഹ്.. അടുത്ത കൊലത്തി കൂടി കേരതി അതിനെ അങ്ങനത്തെന്നും അടുത്ത കൊലത്തിന് ലൂസായി അടിക്കാൻ പറ്റൂലായിസൂരെ അത് ഒരു കുട്ടിയക്ക്‌ കേതിയേടായിരിക്കും പാന്റ് ഇങ്ങനെ ലൂസ ആയിട്ടൊക്കെ അടിച്ചാലേ
ആഹ എന്നിട്ട്പ്പ കൊഴപ്പില്ല അപ്പൊക്കെ ടെക്ക് ടെക് ശരിയാക്കി വല്യ കൊയപ്പന്നൂല്യ ആയിക്കോട്ടെന്ന ഞാൻ വിളിച്ചന്നാ
ആഹ ഓക്കെ